ഹലോ
കഴിഞ്ഞില്യാ ഞാൻ പറഞ്ഞില്ലേ ആ നല്ല വർത്താനന്നെ എന്തൊക്കെയ്ണ്ട്
സുഖാണ് പരമ സു
തൂങ്ങിയോട്ടിക്കണ്
അള്ളാ ഞാൻ നിസ്കരിച്ച്ങ്ങാണ്ട് നിസ്കാരപ്പായിലാണ്കടന്നതാ പിന്നെയ്ച്ചിട്ടില്ല
ഏ അത് ശെരി
എന്തൊക്കെ
നിസ്കാരൊക്കെ കയിഞ്ഞ്
ചായുടിച്ചോ
ചായ ഇണ്ടാക്കിയില്ല പുതിയാപ്പള വന്നിട്ട് കുടിച്ചണം
ആഹ് പുതിയാപ്പളനെ കാത്ത്കുത്ത്ർക്കാ
ആ
എന്താകടി
കടി കലത്ത പ്പാ
ഉസാറായിണ്ടായോ കൽത്തപ്പം ഉസാറായോ ചോയിച്ചാ
ആഹ് കൊയപ്പില്ല
ഏ അത് മുണ്ടാതെക്കരുത്ട്ടോ ആഹ് എങ്ങനെ നിങ്ങള് കാലത്തപ്പം ചുട്അ ഒന്ന് പറഞ്ഞന്നാണീൻ പറഞ്ഞന്നാണീൻ ഈ കാലത്തപ്പെങ്ങനെയാ നിങ്ങള് ചൂടല് ആഹ്
പിന്നെ ഉപ്പിട്അ
ആഹ്
ഇങ്ങ്ട് നല്ലോണെളക്ക്അ ശർക്കരേം പിന്നെ കലക്കിയാണ്ട് വാര്അ ഈ വെള്ളത്ത്ക്ക് അല്ല മാവ്ക്ക്
ആഹ്
ഇങ്ങ്ട്ട്
കലക്കിട്ട് അയിക്ക് തേങ്ങ കൊത്ത് മുറിച്ചാണ്ട് വറുത്താണ്ട് അയ്ക്ക് ഇട്ടൊടുത്തിട്ട് അല്ല മേലെട്ടൊട്ക്ക
അരിയരക്കണ്ടെ അപ്പൊ
ആഹ് അരി അരിച്ചിട്ട്
അരി വറ്റും ശർക്കരയും കൂട്ടിയരക്ക്അ ഇന്നിട്ട് അപ്പസോടട്ആ അങ്ങനെയല്ലേ
ഉപ്പുട്ടാണ്ട്
ആഹ് ഉം കൊറ ഉപ്പ് നുള്ളുപോരെ
പിന്നെ
നിങ്ങളെ ഇങ്ങള് റേഞ്ചുള്ളോടത്തിക്ക് നിക്കീ റേഞ്ചില്ല റേഞ്ചില്ല
ആ റേഞ്ചില്ല ഇല്ലാത്തോടത്താണ് നിങ്ങൾ കുത്ത്ർക്കണെ റേഞ്ചില്ലോടുത്ത്ക്ക് നിക്കീ
റേഞ്ചില്ല്യേ
ഇല്ല എടക്ക്ങ്ങനെ പോണുണ്ട് എടക്ക്ങ്ങനെ
ഏഹ് പോവുണ്ടോ
റേഞ്ച് പോയി കൊണ്ട് നിക്കണ്ട് എവിടെ ങ്ങൾ കുത്തിർക്കണേ മഴ ഇണ്ട അവിടെ മഴ
മ
പടച്ചോനെ എത്താ പൊട്ടിച്ചേ ആ
എന്റെ പടച്ചോനെ വല്ല ക്ലോക്ക് വീണതാ
ക്ലാസോ ക്ലാസ പൊ ട്യോ ഇമ്മേ എങ്ങനെ എങ്ങ
അതാ കാലണ്ടർ എടുത്തീനി അ്മന്നേ ആ
ആര് ഇടുത്തിന് ഇങ്ങളോ
അ ഇൻ്റെ പുതിയാപ്പള അയ്മന്ന് കാലണ്ടർ ഇട്ക്കാ പറിഞ്ഞേനി ൻ്റെ പടച്ചോനെ
തലേ ഇങ്ങളെ തലമക്ക് വീണക്കണങ്കി ഉസാറായി നി എന്നാ പിന്നെ ന്നലെ ഒന്നും മാണ്ടി വരൂല
ക്ലാസാണേ വല്ലാത്തൊരു കഥ
ഉച്ചക്കൂട്ടോ ചില്ലി ചൊഗിന് അടച്ച് വാരിക്കാളി
ഒക്കെ പാടയത് എന്റെ പുതിയാളഞ്ഞീ മാണി പറയും
ഉം ഇങ്ങള് പൊട്ടിച്ചതാണറില്ലെ ഇജങ പൊട്ടിച്ചതാണ് ആരിങ്ങോട്
അന്റെ വെക്കലോണ്ടാറിം മാണങ്കിൽ
ഒറപ്പാണ് അതിനേ പറയാല്ലാത്താ പറിണ് അഇങ്ങള് അപ്പൊ ചൊഗ്ഗിന്ന് വെച്ചിട്ടില്ലേനോ
ആഹ് ചൊഗ്‌നൊക്കെ വച്ചിനി അഹ് അതില് പിന്നെ കലണ്ടർ എടുത്തീനി അയ്മന്നേ എന്നോട്ടുക്കാ പറഞ്ഞിട്ട്
ആഹ്
പടച്ചോൻ കാത്തേന്നേ മേത്തക്ക് വികാതെകഴിച്ചിലായതന്നെ
ഓ അതന്നെ പഠിച്ചോന്ന് കാക്കോല്ലമ്മളെ ഞമ്മള് പഠിച്ചോന്നെ ഇതാക്കണില്ലന്നള്ളു
നാല് മണി ആഹ് അപ്പത്ത കൂടെല്ല പോയത് ചെറുത്ത്താ
അതെന്നെയ പറഞ്ഞെ അതെങ്ങാ തലേക്ക് വീണ്ക്കണെങ്കിൽ ശരിയായിന്
ഉന്നേ മോകോക്ക പാടാ അല്ല പാകായിന്
ഉം അതെ കൊറേ ദൂരത്ത് കൂടെ ഒക്കെ തെറച്ച് കൂട്ടൊ കുപ്പിച്ചില്ലേ അപ്പൊ മയത്ത്ക്ക അങ്ങോട്ട് ഇതാവും മേത്ത് മേത്ത്ക്കല്ല കാലുമൊക്കെടെ കു ത്തികയറും കുപ്പിച്ചില്ലേ കാല്മ്മ കുത്തി കയറും
ഉം അല്ല
ഉം ഒളിയക്കസറാവും തലേക്ക് വീണിക്ക്ണങ്കി
ഉം എന്നാ വിളിയൊക്കെ അടെ നിക്കും
ഉം എന്നിട്ട് പുതിയാപ്പള മീനൊക്കെ കൊണ്ടുവ
ആ മീ കൊണ്ടെന്ന് പിറങ്ങാനും കണ്ടാറിയ പ്മന്ന് പോണത്
ഊരടിച്ചുവാരേണ്ടിയിറും
ഏഹ്
അല്ലെങ്കിലാകെ കാല്മ്മകൂടൊക്കെ, ൺ കുത്തി മുറിയാവും ഉം വാരിങ്ങാണ്ട് കീസിലാക്കിച്ചളി പഞ്ചായത്ത് കാരെരുമ്പ കൊടുക്കാ പഞ്ചായത്താരല്ലല്ലെ അയ്ലേ മുൻസിപ്പാലിറ്റി
ഒരു പുതിയ ക്ലോക്ക് കണ്ടെ ഇതേ ക്ലോക്ക് വാങ്ങണ്ടി
ഉം ന്നിപ്പ അയിന്റെ കമ്മിയ്ള്ളൂ ഉം ഒരു ക്ലോക്കഞ്ഞള്ളൂ
ആഹ്
ഇച്ചേയ് ങ്ങളിന്നെ ചിർപ്പിച്ചര്ത് ങ്ങളിന്നെ ചിർപ്പിച്ചെരുത് ട്ടോ ച്ച് ചിർചാൻ വെയ്ക്കൂല ന്റെമ്മാ ചിർചിട്ടിന്റെ പള്ള വേദൻച്ചിട്ട് പള്ളമ്മങ്ങട്ട് പൊള്ളിട്ട് ഞാങ്ങളോട് പറഞ്ഞില്ലേ വട്ടത്തില് പച്ച മുറിയാണ്
ന്നിട്ടേയ് കുലുങ്ങുമ്പളൊക്കെ വയങ്കര വേദനയാണ്
ആഹ്
ആഹ് ന്നലന്തിക്ക് ഞ്ചെ മാപ്പള ഞ്ചെ മേത്ത്ക്കണ് കാലങ്ങട്ട്ത്ത്ച്ച്ട്ട് പള്ളങ്ങട് വെര്തായിട്ട് ഹഹ് അല്ലെങ്കിതെന്നെതോട്ടിപൊട്ടാണേയ് ഒട്ടിപ്പുഡ്ച്ചാണേയ് ആ, മനഷ്യന്ന്റങ്ങിയപ്പിനൊരു, ലക്കു, ലെവലും, ണ്ടാവൂല ഏഹ്
ഹഹ്, ഹഹ്, ആ, അങ്ങനെ, വീണോ, ചവിട്ടിയാവൂലേ
ആഹ് ഓർക്കത്തിലങ്ങട്ട്, വന്നിട്ട്
ഉം,
നീന്നെലൊക്കെ, നീരൊൽചീഞ്ഞും പിന്ന, ഞാനാ, ഇത്രക്ക്, പൊള്ളിയെന്നും, ഇച്ചറീലെയ്, തോല്, ങ്ങ, പൊളിഞ്ഞി പറയാ, പച്ച, ഇൾ
ഓല്മെന്റ്
ഓൽമേന്റെക്കെ, തേക്കണം, തേക്കണം, കെർതും, തോന്നിനും, ഒയ് വില്ലല്ലോ ഒയിവില്ലല്ലോ, ആലോചിച്ചാ പറയാനും, തേക്കാനൊന്നും
ആഹ് പറയാ, തെക്കല്ലേ
ഹഹ ആഹ്ഹ, അല്ലാ, എന്താ പ്പൊ, ഞ, നിനൊക്കെ പറയാമ്മള്
ഒയി, ഒയിവ്റയണ സാധനല്ല ഒന്നിനും അങ്ങനെ, എന്തൊക്കെ, കാട്ടി, കൂട്ടി, അങ്ങനെ, നേരമ്പോളക്കു, വെയ്നാരാവണ ഒക്കെ, ണ്ട് അതിന്റെടയിൽ, കൊറേ, സങ്കടം, പ, കൊറെ, അ ങ്ങളെ, ആഹ്, കൊറേഉണ്ടാക്കി കൂട്ടി വച്ചക്കണ വേറെ കാര്യം അള്ളാഹ്, പടച്ചോൻകാക്കട്ടെ
പച്ചോൻ, കാക്കട്ടമ്മളെ, അല്ലാപ്പെത്താക്കാട്ട്ണ്, പടച്ചോൻ, ന്ധെങ്കിവയ്യ്, കാട്ടുഏയ്‌ക്കും
എല്ലാരും, എല്ലാർക്കും, വാണ്ടി, ദോയർക്ക, അപ്പൊ, പടച്ചോനെന്തേങ്കി വൈ, കാണിച്ചരും, ഇൻ, ഷാള്ളാഹ്, അല്ലാതെപ്പെന്നും ഇപ്പ, ങ്ങനെ കുഴട്ടൊന്നുല്ലല്ലോ, എന്തെങ്കിലുക്കെ, വയി, ഇല്ലാതക്കോ പിന്നെ
ഏ
എ ന്താ അന്തിക്കു ചാപ്പാത്തിണ്ടാക്കണോ?
മം..
ചീത്തട്ടോ കൊ
കഞ്ഞുണ്ടോന്ന. അല്ല കഞ്ഞിന്റെ അരി ചാമേരിന്റെ അരി
ഏ ങ്ങക്ക് പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ടാവൂലേ.
ഉം
മ്
അതെ.
ഓ ഏ ഹലോ? റേഞ്ച് പോയി.
കൊണ്ടന്നാണ്.
റേഞ്ച് പോയി. റേഞ്ച് ഇങ്ങനെ പോണ്ടടെടക്ക് പോയിനി ഇപ്പൊ വന്നതാ.
ആഹ്
ഉ എടക്കടക്ക് ആഹ് എടക്ക്ങ്ങനെ പോണ്ട്.
ഉ അല്ലാത്തൊരു കഥ.
പിന്നെ
പിന്നെ എന്തൊക്കെ ഇണ്ട്.
പിന്നന്താ അങ്ങനെ പോണ്. ഉറുണ്ട് മറിഞ്.
ആഹാ ചോറൊക്കെ ആയോ?
ഉം ചോറൊക്കെ ഒന്നിച്ച് വെക്കല്ലേ
ഉം പിന്ന അയിനൊന്നും നേരല്ലല്ലേ
ഉം നാ തന്നെപ്പോ എവിടെ നേരോ ഉറങ്ങാൻ വരെ നേരല്ലപ്പൊ പിന്നെ ചോറ് ചോറുണ്ടാക്കണ ഞാൻ ഉച്ചക്കൊക്കെ രണ്ട് മണിക്കൂർ ഒറങ്ങീന് അല്ലെ ഉറങ്ങാനും കൂടി നേര
അന്തിക്ക് ഇണ്ടാക്ക പിന്നെ നേരല്ലല്ലോ പറയാ
തന്ന അങ്ങനെ നേരം വേളുക്കണ വൈന്നാരാണ് ഉറിണ്ട് മറിയണ് അതൊക്കെ തന്നെ പിന്നെ ന്നാ ആയിക്കോട്ടെ ഞ പിന്നെ വിളിക്കേണ്ട് ശരിന്നാ മം